ഹലോ ആഹ് ആ.. പറയൂ.
എന്തുണ്ട്?
നല്ല വിശേഷം ഫുഡ് ഫുഡ് കഴിച്ചാ
ഇല്ലില്ല ചേട്ടൻ വന്നില്ല ഇതുവരെ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ടൊക്കെ കഴിക്ക്
ആഹ് എന്താ സ്പെഷ്യല്?
സ്പെഷ്യലൊന്നും ഇല്ല ഉച്ചയ്ത്തേക്ക്ള്ള ഉച്ചയ്ക്ക് നമ്മള് ചോറ് ആകുല്ലോ അത് തന്നെ രാത്രി ല് കഴിക്കുന്നത്.
അതേല്ലേ.
ഉം ല്ലചോറ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ചപ്പാത്തിയോ?
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
മീൻ കറി വെക്കണോങ്കി മീൻ കിട്ടിയില്ലായിരുന്നു ആഹ് ഇപ്പ വെക്കണം മീനാ കിട്ടിയില്ലായിരുന്നു
അതെ
സമ്മന്തിയൊക്കെ ആയിരുന്നു അരച്ചത്
ആഹ് ആഹ് ആഹ്
പ്പം ചേട്ടന്റെ വീട്ടിന്ന് അവിടെ വള്ളത്തിൽ പോവാ അച്ഛനെ അവിടുത്തെ അച്ഛൻ
ആഹ് ആഹ്
അപ്പ ഇപ്പം മീൻ കൊണ്ടുവന്നു അപ്പൊ ചേട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പം അവിട്ന്ന് വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്
ഉം ഉം ഉം ഈ ടൈമിലക്ക മീൻ കിട്ടുമ്പോ ഒരു മടി തോന്നും മീൻ വെക്കാൻ നമ്
അതെ അതെ പിന്നെ ഞാൻ വെക്കുമ്പോ രാത്രി വയ്ക്കുമ്പോ മുളകി ട്ട് വെച്ചിട്ടെ രാവിലെത്തേക്കും കൂടെ നാളത്തേക്കും കൂടെ ആക്കി ഒരുമിച്ചാ വെക്യുന്നത് ആഹ് കറിവക്കണ്ട ആഹ് അതാ അത് ഓർ ആഹ് ഒരു സന്തോഷം
നല്ല ഫ്രഷുംഅണല്ലാ ല്ല ഫ്രഷ് കിട്ടുമ്പത്തന്നെ കറി വെച്ചാലേ നല്ല ടേസ്റ്റ് ആയിരിക്കുല്ലാ
അതെ ഇപ്പോ ഉച്ച കഴിഞ്ഞ് പോയതാ ഈ ഞ്ഞിട്ടേ അവര് ഉച്ച കഴിഞ്ഞിട്ടും അറിഞ്ഞിട്ട് പോയതാ
ഉം ഫ്രിഡ്ജില് വെച്ചിട്ട് നമ്മ പിന്നെ കറി വെക്കുമ്പോ അയ്ന്റെ ടേസ്റ്റാകെ മാറും
അതെ അതെ മാറും
അപ്പച്ചേത്തന്നെ കറി വെച്ചയ്ഞാ സുഖാണ് നല്ല ടേസ്റ്റി കഴിക്ക അതൊരു പ്രത്യേക ഒരു ടേസ്റ്റണ്
പ്രത്യേകിച്ച് മത്തിയും കൂടാവുമ്പഴേ
ആഹ് ആഹ് അപ്പ ആഹ് മത്തിനെ കിട്ട്യേത്
ആഹ് മത്തിയാണ് കിട്ടിയത്
ആഹ് മത്തില് നല്ല പൽഞ്ഞീനൊക്കെ ഉണ്ടാവൂലാ
ഉം ഇപ്പം എടക്ക് കിട്ടിയ മത്തി അതിന് ചെറിയ മത്തിയര്ന്ന്
അതെ
ഇപ്പൊ വരുന്നത് മത്തി ഇപ്പ നമ്മ വിളിച്ചപ്പ പറയ്ന്നെ ഒരുപാട് ഇല്ലല്ല ഒരുപാട് അത് വലിയ പഞ്ഞിള്ള ഒരു മത്തി ഒരുപാട് കിട്ടിയില്ല ഈ പ്രാവശ്യം ഒന്ന് രണ്ട് പ്രാവശ്യേ കിട്ടിയൊള്ളൂ ആഹ് അപ്പ അമ്മ വിളിച്ച പറഞ്ഞത് കയിഞ് അമ്മ വിളിച്ചപ്പോ പറഞ്ഞത് എന്നും മത്തിയല്ല ഒരു മീഡിയാ സൈസാണ്
ആഹ് ആഹ് ആഹ്
ഉം പിന്നെന്താ
മീ മീഡിയം സൈസ് ആണ് ആഹ് ആഹ് ആഹ്
ഉം പഞ്ഞില്
ഉം
അതന്നെ പരഞ്ഞീനുള്ള സമയത്ത് ചാള വാങ്ങാനോ ഞങ്ങളിവിടെ ചാളാന്നാ പറയാട്ടൊ മത്തിനെ മത്തിന്നും പറയും ചാളാന്നും പറയും ചാളാന്ന് പറയും ചാള ചാള
ആഹ് ആഹ്
ഉം അത് ഓഹ്
ഞങ്ങള് ചാളെയ്ന്ന് പറയ്ണ്ടലൊ ഈ മത്തി പോലെരിക്ക്ണ വേറൊരു മീ
ഉം ഉം ഉം ആഹ് ആഹ് ആ.
അതിനാണ് നമ്മളിവിടെ സാധ-
ആഹ് ആഹ്. അങ്ങ ഈ പലഞ്ഞീന ഇണ്ടാവണ മാസം. അത്തില് കൂടുതൽ വാങ്ങും കാരണം പഞ്ഞിൻ കഴിക്കാന്ള്ള ഇഷ്ടം കൊണ്ടെ. ന്നിട്ട് റോസ്റ്റ് ഇണ്ടാക്കും പഞ്ഞി മാത്രം ഇട്ത്തിട്ട്.
ആഹ് ആ.
നല്ല ടേസ്റ്റാണല്ലോ.
ഉം പാലിജി. ഇന്നെ നല്ല ഇത്ണ്ട് വേറെ രണ്ട് തരണ്ട്ല്ലെ ഒന്ന്ങ്ങനെ ഫ്ളാറ്റ് പോലൊന്നും ഉള്ളിയിലൊന്നും ഇല്ലാണ്ടുള്ളതുണ്ട്. ഒരു പഞ്ഞീലാണ് ആ മുട്ട പോലെ തരി തരിങ്ങനെള്ളത്.
ആഹ്.
അതന്നെ അതാണ് കൂടുതല് കുഞ്ഞുങ്ങള് വിരിയ്ണത് അതാണ്‌ തോന്ന്ണ്ണ്ട്.
ആ അതിനകത്താണോ കുഞ്ഞുങ്ങൾ വിരിയുന്നത്?
മ് മ് മ് ആ മറ്റേതൊരു വെൾത്തിരി ക്ക്ണ പോലെയുള്ളൊരു
ആഹ് ആഹ്.
അത് അത് വെറുതെ എങ്ങനെ അതിലൊരു കാര്യ ഇല്ലലേ അത് പലഞ്ഞീനോണ്ട്.
ഇല്ല അത്. വലിയതില്ല മറ്റേ പല്ലതാമ്പ ഒരു പ ഒരു എടുക്കുപ്പോ ഒരു പ.
ആഹ് അതന്നെ അതല്ല അതന്നെ. അത് വേറൊരു സൈസയിട്ട് ടേസ്റ്റ് ആ മുട്ടുള്ളത് ടേസ്റ്റ്.
മുട്ടഉളള കുരുമുളകും ഇഞ്ചിയും
ഉം
ഉം
ഫ്രഷ് കിട്ടിയാല് അത് അപ്പം തന്നെ എട്ത്തഴിഞ്ഞാല് അപ്പം തന്നെ അത് ചെറിയൊരു ചെറിയ റോസ്റ്റ് ഉണ്ടാക്കിയാ ഉം.
ഉം
ആഹ് മീഡിയം സൈസാ ഒരുപാട് വിലക്കുറവില്ലേ
ആഹ് ആഹ്.
ഉം അങ്ങനെ
ഇനി മീൻകറി വെക്കാന്ണ്ട് ലേ ഇന്ന്.
ആഹ് മീൻ കറി വയ്ക്കാറുണ്ടോ ഏഹ് എന്റെ അമ്മയുടെ അമ്മണ്ടു വിടി- അപ്പ പുളളിക്കാരത്തി മിനൊക്കെ വെടി തന്നോളു.
ആഹ് മീനൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടിയതാ.
ആഹ്.
അതൊക്കെ ചെയ്തെടുക്കും അവരൊക്കെ അവ
ആഹ്?
ജോലിയ
ആഹ്.
രാത്രിയാവുമ്പോൾ
ചെറ്യേ നേര്ത്ത് സൗണ്ട് പോണ് കേക്ണില്ല അത് കാരണം
കേക്കുന്നില്ലേ?
ഉം
ഇപ്പം കേക്കാവോ
ആഹ് ഇപ്പ കേക്കണുണ്ട്.
ആഹ് ഇപ്പം വൈ ഫൈ കട്ടായി പോയോ?
ആഹ് നെറ്റിന്റെ എന്തോ ഒരു ഇഷ്യൂന്ന് തോന്നണ്
ആഹ്.
ആണ് കേൾക്കാനൊരു പ്രയാസം.
ഇപ്പം കേക്കാല്ലോ.
ആഹ് ഇപ്പ കേൾക്ണുണ്ട്.
ൻ്റ മോള് എന്ത്ട്ക്കാ മോന് മോന്.
മോന് ഇത്ര ടി വി കണ്ടോണ്ടിരുന്നേ അയാള് ഇപ്പം. വൈഫൈക്കത്ത് പണിഞ്ഞതാ പോയി കിട
ഉം ഉം ആക്ക് എന്തേലും വർ ക്കെളാക്കെ ചെയ്ത് കൊടുക്കണ്ടേ നമ്മേ സ്കൂളിൽ പോകുമ്പ.
പർപ്പ്- സേജ് കൊടുക്കാന് ബുധനാഴ്ച ടെയാ . ആ ദിവസം. നമ്മള് യെല്ലോ ചാർട്ട് മേടിച്ച് അതിലെന്തെങ്കിലൊക്കെ ചെയ്- കെ ജി കൊടുത്തത്.
ആഹ്
യെല്ലോ കളർ ഡ്രസ് ഇട്ട് കൊടുക്കണം.
ഉം ഉം ഉം.
ള്ള് യെല്ലോ ആയിരിക്
ഉം ഉം ഉം ആളെങ്ങനെ പഠിക്ക്യാനൊക്ക.
പഠിക്ക്യാൻ കൊഴപ്പൊന്നുല്ല പക്ഷെ എൽ കെ ജി ആയിരുന്നപ്പം എ ക്ലാസ്സിലൊക്കെ ഫസ്റ്റായിരുന്നു. യു കെ ജി ആയപ്പം പിന്നെ രണ്ടു മാസം. വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആള് ഇച്ചിരി ഒഴപ്പായി ഹാൻഡ് റൈറ്റിംഗ് ഒക്ക. കാക്ക കാല് പോലായി ഹാൻഡ് റൈറ്റിംഗ് ഒക്ക.
ആഹ് ഹാ മടി പിടിച്ചപ്പം.
മടി പിടിച്ച്. ട്യൂഷനൊന്നും അങ്ങനെ കുഞ്ഞാളായത് കൊണ്ടേ പിന്നേ ചേട്ടൻ സമ്മതിക്കില്ല ട്യൂഷനങ്ങനെ.
ചെല നേരത്തെ സൗണ്ട്- വന്ന് പോണ് ഇപ്പ നല്ല സൗണ്ടി വന്ന്ട്ടാ ഇപ്പങ്ങങ്ങട് പോയിട്ട് പതുക്കെ പറയ പോലായി.
ആണല്ലേ ആഹ് അത് ഈ മഴയെക്കെയല്ലേ
ആഹ് അതന്നെ ഉം അതിന്റെരു ത്ണ്ട്. റെയ്ഞ്ചിന്റെ പ്രോബ്ലേ.
അതെ അതെ എന്ത്‌ മഴയാ.
ഉം.
അവടെയോ
ആഹ് അവിടെ ഇന്ന്പ്പങ്ങനെ മഴയില്ല എ കാലത്തുണ്ടായത് കൂടാണ്ട്പ്പങ്ങനെ മഴ പെയ്തില്ല അങ്ങനെ- മഴയില്ലാത്ത ഇതി നി ക്ക്ണ്.
ആഹ് ഇവടെ നല്ല മഴ
ഇന്നലക്കീ നേര്ത്ത് ഭയങ്കര മഴയാരുന്നു പൊർത്തർങ്ങാൻ പറ്റാണ്ട് തണുത്ത് വിറങ്ങലിച്ചു പോയി.
ഏ .
ആഹ് അങ്ങനെ തോന്നണില്ലന്ന്.
ഉം ഇവിടെ ഇന്നൊക്കെ നല്ല മഴയ്യുന്നുണ്ട്.
നമ്മളിവിടെ നല്ല തണുപ്പ് ഗൾഫ് രാജ്യത്ത് നല്ല ചൂടും തുടങ്ങി.
അതെ അതെ ഭയങ്കര ചൂടാണവിടെ ഒരു ബ്രദർ അവിടെണ്ട്. ദുബായിലാ വർക്ചൊയുനോ ദുബായില ഒരാള് ഇപ്പൊ രണ്ടു മാസത്തെ ലീവിന് വന് ആഹ് ഒരാള് പംലീവിന് വന്നു അത് അയാള് സർവേറും കൂടൊ.
മ്മ് ഇപ്പം ലീവിന് വരണേര്ക്. ഇപ്പം ലീവിന് വരണവർക്ക് മഴ ആസ്വദിക്കാ തണുപ്പ് കിട്ടും അപ്പൊക്കെ ഒരു സന്തോഷം. അവിടെ ഇപ ഭയങ്കര ചൂടുളള സമയത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പ ടൈമിൽ വന്നാലേ വെക്കേഷൻ. അവിടുത്തെ ആൾക്കാര്ക്ക് ഇപ്പം ഈ ടൈമില് വരണങ്കില് നല്ലതാണ്.
എന്റെ ഒരു ബ്രദർ ഇപ്പ വന്ന് ലീവിന്. ഈ മഴ തുടങ്ങിയപ്പോ വന്ന് ആഹ് രണ്ടു മാസത്തെ ലീവിന് വന്ന.
ആഹ് ആഹ് ആഹ്
മറ്റയാള് രണ്ട് പേരും സർവ്വേയറാ മറ്റയാൾ സർവ്വേയറും ആകുമ്പോത്തേക്കും. ചൂടും വെയിലും കൊള്ളാമല്ലോ
മ്മ്
ഉള്ള വെയിലും ചൂടും ഒന്നും പറയേണ്ട ഇന്നലെയും കൂടെ വിളിച്ചിട്ട് പറഞ്ഞേള്ളൂ വെയിൽ കൊണ്ട് വയ്യ മഴയല്ലേ ഞങ്ങളിവിടെ വെയിലത്ത് കിടക്കാ.
ആഹ് അതന്നെ കേക്കുമ്പോ ഒരു വിഷമാണ്. നല്ല ചൂടല്ലേ മ്മ്
അതെ അതെ അ ഒരാള് വന്നിട്ട് മറ്റയാൾ പോയതേ ഉള്ളൂ നമുക്ക് ഒരുമിച്ച് രണ്ട് പേരെയും ഒന്നും കാണാൻ കിട്ടുന്നില്ല. ഒര മൂന്ന് വർഷമായി രണ്ട് പേരെ കണ്ടിട്ട്.
മ്മ്
ആഹ് പിന്നെ അവിടെ എന്താ
ഓ
അവിടെ എന്തുവാ രാത്രിയത്തേക്ക് ചോറാണോ
രാത്രി ഞാന്. എല്ലാ കുക്കംമ്പറ അങ്ങനെ എന്തേലും കഴിക്കാൻ വിചാരിച്ചിട്ടേ ഈ പച്ചക്കറികള്. ക്യാരറ്റ് കുക്കമ്പറെ എന്തെങ്കിലും കഴിക്കണം.
ഞാൻ ഡയറ്റിങ് എനിക്ക് തടിയുള്ളകരണം ഞാൻ ഡയറ്റിങ്ങാണ്. ചോറ് അങ്ങനെ കഴിക്ക ഇല്ല ഡയറ്റിങ്ങിന്റേതന്നെട്ടോ വേറെ പ്രശ്നൊന്നുല്ല ഡയറ്റിങ് ചെയ്യ്ണേന്റേയാണ്.
മ്മ് അ ഞങ്ങൾക്കൊക്കെ ചോറ് കഴിക്കാതെ പറ്റത്തില്ല.
ഉം
ഇപ്പൊ
ഇപ്പേ ഭയങ്കര എന്താ പറയാ സൗണ്ട് ഒരു മെല്ലെ മെല്ലെ നമ്മൾ സംസാരിക്കുമ്പോ എങ്ങനെയുണ്ടാവും. ഞാൻങ്ങനെ തിരിച്ചെടുക്കതണ് ചേട്ടില് ഇങ്ങനെ വെച്ച്. വെച്ചിട്ട് സംസാരിക്കുന്നത്. എന്തോന്നുള്ളത്. ചെടുക്കുന്നതണ് അത്രയും മെല്ലെ മെല്ലാണ് സൗണ്ട് കേൾക്കണത്.
മ്മ് അവിടെ മഴ ഇണ്ടല്ലെ ഇപ്പോ. ആഹ് അതാണ് ഇവിടെ കുഴപ്പില്ല. മഴയൊന്നുല്ല നല്ല രീതിയിൽ ഇങ്ങനെ നിക്കണ് മഴ പെയ്യും. ഒരു മൂടിക്കെട്ട് പോലെ അപം പ്രശ്നില്ല.
മ്മ് ഇവിടെ നല്ല മഴയാണ്.
ഉം അപ്പൊ അതിന്റെഷോ ആവൊള്ളൂ
വൈ വൈഫൈടെ വൈഫൈ ആപ്പ മഴ വന്നു കഴിയുമ്പോ കാർട്ടപ്രദേശം എന്തായാലുംപോവല്ലോ
വൈഫൈ ആണല്ലേ
അതെ അതെ
മ് മ് ഞാനെ വൈഫെ ഓണാക്കില്ല കാരണെ ഇവിടെ കറന്റ് പോയിക്കൊണ്ടിരിക്കുന്നു ആ പിന്നെ ഫോണിൽ തന്നെ നെറ്റ് ഓണാക്കി ആ പിന്നെകട്ടായി പോവേയില്ലല്ലോ
ആ ശരിഡാഞാൻ വിളിക്കവേ പറയട്ടെ
ഓക്കെ ഓക്കെ ശരിയാ